ഹെലോ ആഹ് കേക്ക്ന്നുണ്ട് റേഞ്ചിന്റെ പ്രശ്നണ്ട്
ആഹ് അത് നല്ലൊരു പ്രശ്നണ്ട്‌ല്ലേ
ആഹ് അതെ നല്ല പ്രശ്ന ഞാ ചെല സമയത്ത് നോക്കുമ്പോം തന്നെ ഓഫ് ആയിപ്പോ അത് ഇ ഇന്ന് എന്താന്ന് അറിയില്ല ഇങ്ങോട്ടേ ഇച്ചിരി റൈഞ്ച് കെറവാ ഇന്നലത്തോട്ട അങ്ങനെ
ആഹ് ആഹ് മയന്റത്തൊണ്ട എന്താന്നാ വലെ
ആഹ് അതുകൊണ്ടാ തോന്നുന്നു അപ്പ ഇന്നലെയൊക്കെ ഫെയ്സ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോക്കെ
ആഹ് ആ
ഫെയ്സ്ബുക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല എന്താ സംഭവംന്ന് അറിയത്തില്ല ഇന്നല തൊട്ട് അപ്പ ഞാ വിചാരിച്ച് എന്റെ മാത്രം പ്രശ്ന ആരിക്കുന്ന് അപ്പ രണ്ട് മൂന്ന് പേരോട് ചോയിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങടെ അങ്ങൻ തന്നെയാന്ന് പറഞ്ഞു
ആഹ് ആഹ് ഏത സിമ്മ്
സിമ്മ് ഐഡിയ
ആഹ് ആഹ് അവടെ എങ്ങനെ വൈഫൈ ഒക്ക ഇണ്ടോ അതൊ വൈഫൈന്റെ കണക്ഷൻ വെ- ച്ചിട്ടുണ്ടോ ആഹ് ആഹ് ആഹ്
ചോറ് കഴിച്ചോ ഉച്ചക്കത്തെ
ആഹ് കഴിച്ചു
ആഹ് അതേ ല്ലേ ആഹ് ആഹ് ഇനി വൈന്നേരം ചായക്ക് കടി ണ്ടാക്കണല്ലേ
ആഹ് ഇഞ് ചായക്ക് കടിണ്ടാക്കണം
ഇന്നെന്താ ഉണ്ടാക്ക്ന്നേ
ഇന്ന് ഇഞ്പ്പോ ഇതേ മാര്ക്ക് ചക്ക ങ്ങൾ പറഞ മാരിക്ക് കൊണ്ടന്ന് വെച്ച്ണ്ട് ഞ ഒന്ന് ഇണ്ടാക്കിഓക്കണയ് ഇപ്രാവിശ്യം ഇണ്ടാക്കിട്ടില്ല ആഹ് അത് ണ്ടാക്കി കഴിഞ്ഞ പിന്നെ അങ്ങനെ എന്നും എല്ലമാണ്ടേരും അപ്പ ഐമക്ക് നിന്ന്ട്ടില്ല ഇപ്രാവിശ്യം
അതെ അത് നിന്ന് കഴിഞ്ഞ ഭയങ്കര പണി എന്തോര്ത്ത് നേരത്തെ പണിയാന്നറിയോ
അതാണ് അത് ഭയങ്കര പണിയാണ് കഴിക്കുമ്പോ കൊഴപ്പല്ല്യ ഇവിടെ പൊതുവേ കൂട്ടു കുടുംബാണ്
അതെല്ലേ ആഹ്
അപ്പൊ കൊറേ വാണം പതിനൊന്ന് ആൾക്കാര്ണ്ട്
ആഹ് നമ്മക്ക് ഏഴു പേര്
ആഹ് ആഹ് അപ്പൊ പിന്നതൊക്കെ പാട ഇണ്ടാക്കി കഴിഞ്ഞ് നേരാക്കലും ഒക്കെ പാട കഴിഞ് ഇന്ന് ഇണ്ടാക്കി കഴിഞ്ഞാ പിന്നെ കൊറെ എത്ര എല്ലാർക്കും പതിനൊന്നാള് ഞങ്ങൾ ഈ വീട്ടില്ള്ളത് പിന്നെ- നാത്തൂനും രണ്ട് മക്കളും അപ്പറത്ത് കൊറച്ച് അപ്പറത്താണ് ഓല്ക്ക് വാണം ഓല്ക്കൊക്ക വാണത് ണ്ടാ ക്ക്പോ അപ്പോ പിന്നത് ഇണ്ടാക്കാന മെനക്കെട്ട് കഴിഞ്ഞാ എല്ലാരും പാട ഇണ്ടാവുമ്പോ ഒരസ്സാണ്
ആഹ് എല്ലാരും കൂടെ ഉണ്ടേ രസ്സാ പണിയെടുക്കാനും കൂടെ ആള്‌വേണല്ലേ അപ്പ പിന്നെ നല്ലതാ
ആഹ് അപ്പൊ പിന്നെ ഇഞ് അതൊന്ന്ണ്ട് കൊറെ പ്രാവിശ്യം ണ്ടാക്കിത് അപ്പോ ആ എലിം ഇവിടെ ണ്ടായിക്കുണ് കൊറെ ഇണ്ടായിക്കുണു അപ്പൊ പിന്നെ ഒന്ന് ഇണ്ടാക്കി നോക്കണം.
അതെല്ലെ ആഹ ആയലയില്ലേ
ആഹ
അതില് ഞാൻ എന്താനാ ചെയെന്ന് അറിയുവോ ചെയ്യ ചക്കയില്ലാത്ത സീസണില് നമ്മുടെ പഴം കിട്ടുംല്ലേ..
ആഹ
അപ്പൊ ആ പഴ നിങ്ങള്ൾ പറഞ്ഞ പോലെ മിക്സിൽ അടിക്കും നന്നായിട്ട്.. മിക്സിൽ അരച്ചങ്ങടുക്കും അതിന്റെ നാാര് കളഞ്ഞിട്ട്ഈ മറ്റേ ചെറിയ പഴങ്ങളൊക്കെ ഇല്ലേ.. ഏത്തപ്പഴമല്ലാത്ത നേത്രപ്പഴല്ലാത്ത മറ്റേ പഴങ്ങളിൽ..
ആഹ മൈസൂർ പഴം റോബസ്തി അങ്ങനെയൊക്കെ..
ആഹ അങ്ങനത്തെ പഴം ഇതുപോലെ ഈ സെയിം നമ്മള് ചക്കയപ്പ ഉണ്ടാക്കുന്ന അതേ രീതിൽ ചക്ക്.. ഒക്കെ മാറ്റിയി്ട്ട് പഴം വെച്ചാെങ്കിൽ നല്ല ടേസ്റ്റാ.. അതപ്പോ നമ്മൾ ആരെങ്കിലും ചില സമയത്ത്.. നമ്മൾ ഉണ്ടാക്കിട്ട് ആർക്കും കൊടുത്തഴിയുമ്പോ അവർ പെട്ടന്ന് നമ്മളോട് ചോദിക്കും ഇത് ഇവിടന്ന് ആ ചക്ക കിട്ടിയെന്ന ചോദിക്കുക..
ആഹ ആഹ
അത് നല്ല ടേസ്റ്റാ,
ഏ അത് ഞാൻ ന്നാ ഉണ്ടാക്കി നോക്കിട്ടില്ല അത്പ്പോ എങ്ങനെ എ മിക്സിൽ അടിച്ച പഴം..
ആഹ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ആഹ.. വേണ്ട വേണ്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയില ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കും.
ആഹ
നല്ല പേസ്റ്റായിയി കിട്ടും അന്നേരം.. അതും പിന്നെ അരിപ്പൊടിയും റവയിലും ഉണ്ടാക്കാം കേട്ടോ ഗോതമ്പ് പൊടിയിലുംമോക്കെ ഉണ്ടാക്കാം.
ആഹ ആഹ അരിപ്പൊടിന്നെ വേണന്നില്ല,
അരിപ്പൊടി തന്നെ വേണംന്നില്ല റവയോ ഗോതമ്പോ പൊടി ആയാലും മതി അതിലോട്ട്.. പരിപ്പൊടി ആണെങ്കില് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട്.. പിന്നെ ശർക്കര ഉരുക്കിയതും പിന്നെ ഏലക്കായ ജീരവും കൂടെ പൊടിച്ചതും.. തേങ്ങ ചെറകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാ..
ആഹ ആഹ
എന്നിട്ട് നമ്മള് ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ.. ആ ഇലയിലോട്ട് കുമ്പിൾ കുത്തി വെച്ചാ മതി.
ആഹ ആഹ ന്നട്ട് ഇതേമാർക്ക് അവീൽ വേവികുല്ലേ,
ആവിയിൽ വേവിക്കുക അപ്പൊ നല്ല രസമുണ്ട് ഇതുപോലെ ഞങ്ങള്ൾ ചിലപ്പോ ശർക്കര ഇല്ലാത്ത സമയത്ത്, താണെങ്കില്, പഞ്ചസാര വെച്ചു ഉണ്ടാക്കും ഇപ്പൊ കളർ ചെറിയ വ്യത്യാസം ഉണ്ടെന്നന്നോ ഉള്ളൂ പക്ഷേടേസ്റ്റിനന്നുംഴപ്പൊന്നുല്ല.
ആഹ ആഹ
ഉ
ആഹ പഞ്സാര ഉപയോഗിക്കുണ്ട്ലെ ലൈക്ക് ഉപയോഗിക്കാം ല്ലേ,
ആഹ പഞ്ചസാര ഉപയോഗിക്കാം.
ആഹ ആഹ ഞങ്ങ ഈ ച ചക്കട അതേവർക്ക് ഉണ്ടാക്കിക്കണന്നല്ല മറ്റേ ഇത് ഉണ്ടാക്കിയിട്ടില്ല.
അതെല്ലേ ആഹ ഞാൻ ചക്ക് ക്കട ഉണ്ടാക്കുമ്പോഴും പിന്നെ പഞ്ചസാര തന്നെ ഉണ്ടാക്കുന്നത്.
ആഹ അപ്പൊ ശർക്കര കൂടു ഇത് കൂട്ടൂല ശർക്കര കൂട്ടാതെ..
ആഹ ശർക്കര കൂട്ടാണ്ട് പഞ്ചസാര മാത്രം, പൊടിച്ചങ്ങിടും അന്നേരതൊ.. കൊഴപ്പമില്ല നല്ല രസംഉണ്ട്.
അപ്പൊ വള്ളൽക്കുല പഞ്ചസാര ആകുമ്പോ പൊതുവെ വെള്ളൊൽക്കൂല അവിയയിലൊക്കെ വഴിക്കുമ്പോ,
ഇല്ല അങ്ങനത്തെ കുഴപ്പൊന്നുവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പ് പഞ്ചസാര ഉണ്ടല്ലോ മിക്സിന്റെ ജാറിലിട്ടിട്ട് പഞ്ചസാര ഏലക്കായും പിന്നെ ചെറിയ ജീരകവും കൂടെ മൂന്നും കൂടെ ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചാ മതി അന്നിട്ടാപൊടിയങ്ങിട്ടാ മതി
ഉം
അന്നേര അത് നല്ലതാ ഇവിടെ പൊതുവേ ശർക്കര ഉപയോഗിക്കലില്ല
ആഹ് ത ഇഷ്ടണ്ടാവൂല അല്ലേ
ആഹ് അങ്ങനെ ഇവിടെ അങ്ങന മേടിക്കലില്ല വേറൊരാവശ്യത്തിന് വേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശായി പോവുവല്ലോ വേറെ ആവശ് ത്തിനൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പഎന്തെങ്കിലും ആവശ്യത്തിന് മേടിക്കുന്നത് അ അവിടെ ഇണ്ടാകും അപ്പഴ് കയിഞ്ഞ ദിവസം എന്തിനോ എന്തോ ആവശ്യത്തിന് വേണ്ടി ഇത് മേടിച്ചു ബെൽ ശർക്കര വേടിച്ചു
ഉം ഉം
അപ്പൊ അത് മേടിച്ചത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു
ഏഹ്
അപ്പൊ അതെടുത്തിട്ടങ്ങൊണ്ടാക്കി
ഉണ്ടാക്കിയത് മറ്റേത് ഇതായി കഴിഞ്ഞാൽ കൊറച്ചാവ് എടുത്ത് വെച്ച് കയിഞ്ഞാൽ ഒരു വെള്ള പൊടിയായി പൂ പ്പൽ പോലെ അങ്ങനെ വരികല്ലേ വരുവല്ലൊ പെട്ടെന്ന് പെട്ടന്നത് ശർക്കരയുംമായയും കൂടി ആയി കയിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും
അ അതെ അപ്പൊ പിന്നെ ഞാൻ നോക്കുമ്പോഎന്തായാലും കളയാൻ പാടില്ലല്ലോ സാധനം മേടിച്ച്കളഞ്ഞാല്
അതെ അതെ
അപ്പൊ അങ്ങനെ ആക്കാഞ്‌ വിചാരിച്ച് അങ്ങനെ ഒരുപ്രാവശ്യം ഉണ്ടാക്കി ഇനിയിപ്പൊ കുറച്ചും കൂടി ഇരിപ്പുണ്ട് കയിഞ്ഞ ദിവസം ഞാന് ചെറിയ കുഞ്ഞിന് അംഗൻവാടീന്ന് അമൃതം പൊടി കിട്ടുവല്ലോ
ആഹ് ആഹ്
നിങ്ങക്കവിടെക്കിട്ട് ട്ടുവാ അങ്ങനെ എന്തെങ്കിലോ അമൃതം പൊടി തന്നെയാ
ഉം ഉം അരെഅമൃതം പൊടി
ആഹ് അപ്പഞാൻ അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കി
ആഹ്
കൊഴപ്പവില്ല അമൃതം പൊടീന്റെ ടേസ്റ്റ് ഇഷ്ട്ടപ്പെടുന്നോർക്ക് കൊഴപ്പവിഇല്ല ചെല്ലും കൊഴപ് പ്പായിട്ടെനിക്ക് തോന്നിയില്ല രസോണ്ട്
അപ്പഅതെന്താകാട്ടി വർത്തിക്കെ എന്താകാട്ടിയെ
ഇല്ല വർക്കൂല പിന്നെ അമൃതം പൊടി നമ്മള് കുറുക്കിനൊക്കെ ആക്കൂലേ
ആഹ് ആഹ് അങ്ങനെ വേവിക്കുക
ആഹ് അതുപോലെ വേവിക്ക അപ്പ തേങ്ങയുടെ രണ്ടാം പാലില് വേവിക്ക
ആഹ് ആഹ് തേങ്ങാപ്പാലിലാണ്
ആഹ്
ആഹ്
പിന്നെ അതെന്താ ചെയ്യ രണ്ടാം പാല് വേവിച്ചിട്ട് പിന്നെന്താ ചെയ്യാത്
രണ്ടാം പാലില് നന്നായിട്ട് വേവിക്ക പ്പഅടീല് തട്ടാണ്ട് ഇളക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ്
ലൂസാക്കീട്ടായിക്കും വേവിക്
ആ ആ രണ്ടാമ്പാല് നമ്മള് കുറച്ച് ലൂസായിട്ടാണല്ലോ എടുക്കുള്ളൂ
ആ ആ
അപ്പൊ അതില് നന്നായിട്ട് വേവിക്കാം അപ്പൊ അത് വെന്ത്നമുക്ക് മനസ്സിലാകുവല്ലോ
ഉ ഉ
അന്നേരം നമ്മള് ശർക്കരപ്പാനിയില്ലേ
ആ ആ
ശർക്കരയും കൂടെ ഒഴിച്ച് ഒന്ന് തെള പയ്യ് തെളച്ച വന്ന് കഴിയുബം ഒന്നാം പാലും കൂടെ ചേർക്ക അന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാ തേങ്ങാ കൊത്ത് എല്ലാം കൂടെ നെയ്യ്ല് വർത്തിട സാധാരണ ന്നമ്മള് പായസം വെക് ക്കുംബോലെ ഉം അങ്ങനെയിട്ട് ഇട്ട് കഴിയുമ്പോ പിന്നെ രസോണ്ട്.
ആഹ് ഈഅണ്ടിം മുന്തിരിയും അല്ലാതെ വേറെ കടിക്കാനൊന്നുണ്ടാവില അയില്.
ഇല്ല വേറെ കടിക്കാനൊന്നുംണ്ടാവല്ല ഇതെല്ലാം കൂടെ ലൂസായിട്ടല്ലേ കെടക്കൊള്ളൂ പിന്നെ.
ആഹ് ആഹ് ആഹ് ആഹ്
അതുംപൊടി നന്നായ്ട്ട് മിക്സ്യ്തിട്ട് കട്ടയൊക്കെ പോയിക്കയ്ഞ്ഞ്ട്ടല്ലെ അമ്മള് ചേർക്കുന്നത്.
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞോസം ഞാനൊന്ന് യൂട്യൂബിൽ കണ്ടതാണ്.
ആഹ് ആഹ്
അപ്പൊ ഒന്ന് പരീക്ഷോക്ക എന്തായാലും കൊച്ച് കുർക്കെന്നെ കൊച്ച് കുടിക്കൂല ഒര് സാനം തന്നെ കൊട്ക്കുമ്പോ അവൾക്കൊരിഷ് ട്ടം ഉണ്ടാവില്ലല്ലോ
അന്ന ആഹ് ആഹ്
അപ്പൊ പൊ അ കുറുക്ക് മാറ്റി പിടിച്ചോ നോക്കിയതാ
എഹ് അത് ന്ന്ട്ട് കഴിച്ചന്നിട്ടോള്
ആഹ് മോനാ അവൻ കൊർച്ച് കഴിച്ചു പിന്നെ മൂത്ത കൊച്ച് സ്കൂളി പോയി അവൻ വന്നപ്പോ അവന് കൊട്ത്തു.
ഉം
പിന്നെ വീട്ടിലുള്ള വേറെ ആരും കഴിച്ചില്ല ചേട്ടരോട് പറഞ്ഞു പായസാന്ന് പറഞ്ഞോണ്ടിര്ന്നപ്പോ ഇവർക്ക് കാര്യം മനസ്സിലായി എന്താന്ന്.
ആഹ് ആഹ് എല്ലാർക്കും ഇഷ്ടപ്പെടംന്ന് പെട് ല ഇതിന്റെട്ടെസ്റ്റ്.
ഇല്ലല്ലോ അന്നേരം ഞാന് പിന്നെ ഞാനും മോനും കൂടെ കുടിച്ചു.
ഉം
കൊ അതെ കളയാൻ പാടില്ലല്ലോ വഴക്ക് പറയില്ലേ. അത്ര സാധനങ്ങള് തേങ്ങക്കൊക്കെ ഇപ്പൊ ന്നല്ല വെലയ.
ആഹ് തേങ്ങക്ക് വെലയാണ് പിന്നെ അത് പീഞ്ഞുണ്ടാക്കണ്ടെ പാല്ണ്ടാക്കണ്ടെ ഇന്ന് ഏഹ്
നല്ലപാടല്ലേ
കാണോ ഇച് ഇൻകോ ഇഷ്ടല്ലാത്തെ ഞാൻ വേം പാ പെന്താ പേക്കറ്റ് പാല് ഉപയോഗിക്കാന്നാല്ലാതെ മിൽ ക്ക്മെയ്ഡ് ഉപോഗികല് ഇൻക്ക് ഇഷ്ട്ടലാത്ത പരിപാടിണ് ഈ തേങ്ങ ചേരകലും പാല്ട്ക്കലും.
ആഹ് ഞാനെന്താന്നറിയോ? പ്പെളുപ്പണി ചെയ്യുന്നആരും ഇല്ലാത്തപ്പോക്കെ ആണെങ്കില് കൊച്ച് കരയൊക്കെ ചെയ്യുവാണെങ്കില്.
ആഹ്
തേങ്ങ ഞാൻ ചെരണ്ടാൻ ന്നിക്കൂല തേങ്ങങ്ങനെ കൊത്തി കൊത്തിയെടുക്കും ചെ അ അന്ന്ട്ട് മിക്സിലിട്ടിട്ട് ഞാനങ്ങ് പൊടിക്കും ന്നന്നായ്ട്ട്.
ആഹ്
അൻട്ടാ പൊടിഞ്ഞ് ആഹ് അത്‌ തോരനൊക്കെ ചേർക്കാനാണെ ആ പൊടിച്ച തേങ്ങയെടുത്ത് തോരന് ചേർക്കും. പിന്നെ അരയ്ക്കാനുള്ളതിനാണെങ്കി കൊത്തീട്ട് കൊർച്ച് വെള്ളം കൂടെ ഒഴിച്ചങ്ങ് അരക്കും. തേങ്ങാപ്പാല് എടുക്കാനാണെങ്കിലും തേങ്ങാപ്പാൽ പിഴിയുന്നെന് മുമ്പ് ഞാന് മിക്സീലിട്ട് നന്നായിട്ട് അടി ച്ചങ്ങെടുക്കും അല്ലാണ്ട് ഭയങ്കര നഷ് ട്ടാണ് നന്നായിട്ട് അരഞ്ഞ് കഴിഞ്ഞാ അതങ്ങ് ഒഴിച്ചാലും ഒന്ന് അരച്ചെടുത്തൊഴിച്ചാ മതിയല്ലോ ഇത്രേം വെലക്ക് തേങ്ങാപ്പാലൊക്കെ അത് ഇത്രേം മറ്റേത് കളയണ്ടേ.
അതാണ്
അതു ഇന്നത്തെ വെലക്ക് ചെലരൊക്കെ ആ തേങ്ങാന്റെ പീര എടുത്തിട്ട് പിന്നെ തോരൻലൊക്കെ ഇടുന്ന് ഇടുന്നൂന്ന് പറയുന്നെ കേക്കാം.
ആഹ് അതാണ് അയ് പിന്നീടാ കാരണം തോരൻക്കൊന്ന് നി എന്ത തേങ്ങന്റെ പാലിന്റെ ആവിശ്യില്ലല്ല ആഹ് ചണ്ടി പൊ പോലല്ലേ അത് മതിയെല്ല അല്ലെ ഞമ്മളിണ്ടാക്കണത് ഇങ്ങൻത്തെ സാധനൊന്നും ഒരിക്കലും കളയാതിരിക്കണത ന ല്ലത് നമ്മള് ഇത്രീം കാശ് കൊട്ത്ത് വാങ്ങണതും അതാണ് ഇപ്പൊക്കെല്ല വെലേണ് തേങ്ങക്ക് തേങ്ങ കിട്ടാനൂല്ല
ആഹ് തേങ്ങ കിട്ടാനുല്ല നമുക്ക് പിന്നെ ഒര് തെങ്ങ് ഇണ്ടായിരുന്നു വീട്ടില് അപ്പ അതീന്നായിരുന്നു നമുക്ക് തേങ്ങ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അത് തേങ്ങ തെങ്ങിനൊരു കേടുണ്ട്
ആഹ് ആഹ്
അപ്പ ഇനി പറമ്പില് മക്കള് ഞങ്ങളൊക്കൊ ഓരോ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നട‌ക്കിന്നയാണ് പിന്നെ മെയിൻ റോഡാ
ആഹ്
എങ്ങാനും ആരുടെങ്കിലും തലയിലോ വഴിക്കോ അപ്പുറത്തൊരു കെട്ടിടം ഉണ്ടേ എങ്ങാനും വീണ് കഴിഞ്ഞാ പിന്നെ നമ്മളൊരു ജീവന്റെ വെലയല്ലേ
അതാണെ പേടിയാണ്
പോട്ടേന്ന് പറയാൻ പറ്റില്ലല്ലോ
ഉം
ഇപ്പ നമ്മടെ വീട്ടിതന്നെ ആണേ ആർക്കെങ്കി എന്തേലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ദു ഖിച്ചിട്ട് കാര്യം ഇല്ലല്ലോ അന്നേരം പിന്നെ ഞങ്ങളാ തെങ്ങ് കഴിഞ്ഞൂസം മുറിച്ചു അന്നേരം ഒത്തിരി കരിക്കെണ്ടായിരുന്നു
ആഹ് ആഹ്
അപ്പൊ കരിക്ക് കിട്ടിയപ്പോ ഞാന് പിന്നെ അപ്പം ഒണ്ടാക്കി മറ്റേ നമ്മള് തേങ്ങ വെച്ചിട്ട് അപ്പം ഒണ്ടാക്കുവല്ലോ
ആഹ്
അപ്പ അതിന് പകരം ഈ കരിക്കിന്റെ വെള്ളം എടുത്തിട്ട്
ആഹ്
അതിലൂടെ രാവിലെ ഈസ്റ്റില്ലേ
ആഹ്
ഈസ്റ്റും പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചു
ഉം ഉം
അപ്പത് വൈന്നേരാമ്പത്തേക്കും നന്നായിട്ട് പുളിച്ച് ഒരു കള്ളിന്റെ ടേ ഇതില് വരും
ആഹ് ആഹ്
അന്നിട്ട് ആ പ് തേങ്ങ വെള്ളം ഒഴിച്ച് കരിക്കും കൂടി ഇട്ടിട്ട് അപ്പത്തിന് അരയ്ക്കുന്ന പോലെ
പാലപ്പത്തിന്
കള്ളപ്പംന്നാ ഞങ്ങള് പറയുന്നത് അങ്ങനെ അരച്ചൊണ്ടാക്കി കഴിഞ്ഞപ്പ നല്ല ടേസ്റ്റ് കുറച്ച് പഞ്ചസാര ഇടണേ
ആഹ് ആഹ്
അപ്പ നല്ല രുചിയുള്ള അപ്പം കിട്ടി അങ്ങനെ രണ്ട്റാശം ഇപ്പം ഒണ്ടാക്കി
ആഹ് ആഹ് ഉം ആയി ആഹ് ന്നാ ശരി ന്നാ
ആഹ് ശരി ശരി